ഹലോ
എതാ വർത്താനം
കേക്കില്ലേ
ആ കേക്കണ്ട് എന്താ വർത്താനോ
നല്ല വർത്താനം
ഏ ചോറൊന്നില്ലേ
ഏ
ചോറ് തിന്നില്ലേ
ചോറൊക്കെ എപ്പ തിന്നും ചായ കുടിക്കാനായി ഇപ്പള്ള ചോർനെ
ആഹ് ആ ചൂടു ചൂടുള്ള പഴമ്പരി ഇണ്ടാ
ചൂടുള്ള പാമ്പര്യൊന്നുമല്ല ചായൊള്ളു ചാക്ക കൂട്ടാണ്ട് കട്ടൻചായ ചാക്ക കൂട്ടാനും ഉ അറിയാ ആഹ മഴത്തല്ലേ ചക്കകൂട്ടാൻ കായിക്കണ്ടേ
മഴത്ത് ചക്ക കൂട്ടാൻ
ആഹ് മയത്താ ചക്കക്കൂട്ടാനും കട്ടൻചായിം ഇങ്ങനെ കുടിച്ചിര്ന്നാണ്ടല്ലോ അതിന്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് അതറിയില്ലേ
അ
കുട്ടിഓണന്നോ അപ്പത്തിന്
പിന്നെ എന്താണ് സുഖല്ലേ ഏഹ്
ആഹ് സുഖംതന്നെ സുഖംതന്നെ അപ്പത്തിന് കുട്ടിഓണന്നോ ചോയിച്ചാ ആഹ് ഏഹ്
ആഹ് പണിയൊക്കെ കഴിഞ്. കുളിക്കാൻതാ മട്ച്ട്ടാ കുളിക്കാനാന്ന് മടി
ആഹ്
മം ഓഫെ
പിന്നെ വേറെന്താ
വേറെന്താ ഇങ്ങനെ പോണ് കുട്ടികളൊക്കെ എന്താ ഒച്ചപ്പാടൊന്നും കേൾക്കാല്ല സ്കൂളിൽ സ്കൂളട്ട് വന്നട്ട്ണ്ടാകുലല്ലേ
വന്നിട്ടില്ലേ
ഏഹ്. അത് ശരി എന്നിട്ട് എന്താണ് എ ന്താപ്പം നമ്മള വീട്ട്ക്കോന്നും വരാത്തെ എന്നും പറിം എ വിളിച്ചാലും പറിം വേര വേരാ
മം ഇൻഷാല്ലാഹ്
അയ്ശേരി
സുഖണ്ടായില്ല പനിയൊക്കെഏര്ന്ന്.
കാണ്ച്ചിലേ ഡോക്ടറേകാണ്ച്ചില്ലേ
മം ഡോക്ടറെക്ക് കാണിച് പ്പ പ്പകൊറവ്ണ്ട് മാറിയിക്ക്ണ്.
ഏഹ്
ഉ
അയ്സെരി
പിന്നെ വേറെന്താ എന്നിട്ട് അവിടെ ചായക്കെന്താള്ളേ
ചായക്ക് ബേക്കറി ഒക്കെണ്ട് പഴമ്പൊരിന്ന്ല്ല ബേക്കറി
ബേകറിയാ
ആഹ് ഞങള് പയം അങ്ങനെ പൊരിച്ചൊന്നുല്ല എപ്പോളെങ്കിലൊക്കെ എന്ന് ചമക്ക് ശരീരത്തിന് കേടല്ലേ
അതെന്നെ പൊരിച്ച് ഇന്നോട് പൊരിച്ചന്നെ നിന്നര്ത് ന്നാപർഞ്ക്നത്
ഏഹ് അത്സെരി
മം പിന്നെ രാത്രിക്കോ
രാത്രികക്കും ഉച്ചകക്കും കൂടി ഒന്നിച് ഇണ്ടാക്കിയക്ക
ചോറ്
പിന്നെന്തൊക്കെ ഏഹ്
ചെറിയ കുട്ടിയാ
ആഹ് ചെറിയ കുട്ടിണ്ട് രണ്ടു വയസ്സായത് ഓള് ചൊമര്മലൊക്കെയ
ഉ
ഇപ്പൊ പുതിയ പെരണേ പുതിയെ കുടിരുന്നിട്ട് ഒരു കൊല്ലായിട്ടോള്ളു അപ്പംത്തന്നെ അവിടെവിടിം വരച്ച കഴിഞ്ഞാല് നല്ല ഉസാറാ ന്നാ
ആഹ്
എന്നന്ന മുട്ടായി നാ മുട്ടായി ഹലോ
അപ്പൊ ഒരു സ്ലൈറ്റ് ഒക്കെ വാങ്ങിചോട്ക്കി
രണ്ട് വയസ്സായ കുട്ടിക്കാ
ഏഹ് ആഹ് അതായെതിക്കോളെയ് സ്ളൈറ്റിലേ അത് സ്ലൈറ്റിലഴുതിക്കെട്ടെ ചൊമരുമ്മെ എയ്ത്ണ്ല്ലേ അതുപോലെ സ്ലൈറ്റും പെയക്കോല ഉം അയിന് വെരക്കാനൊന്നും ഇല്ലായിട്ടാണ് ചുമരുമ്മെ പോയി വരക്കണയ്
അന്നെ മാമി വിളിച്ചിനു പൊയൊക്കാ താതാ ഓള് ഓളെ മാമി എയ് ഓളെ മാമി നഴ്സിങ്ങിനാ പഠിക്കണ് എന്നിട്ട് ഓളെ റൂമി അൽമാറേ പോയിട്ട് പെനൊക്കെ എടുത്തിക്ക പേന എടുത്ത്ട്ട് ചൊമരമ്മെ എയ്താ
ആഹ്
ഉം
ആത് ശരി
ഉം
പിന്നെ
അങ്ങനെ എന്നിട്ടും പുതിയപ്പളൊടെ
പുതിയാപ്ലാ ഒന്നുംല്ല ഞാൻ പറഞ്ഞിലെ ഞാൻ പറഞ്ഞതൊക്കെ മറന്നോ ഞാൻ പറഞ്ഞൊക്കെ മറന്നോ ഇല്ലാന്ന്
ആഹ്
പ്പളൊക്കെ മരിച്ചു പോയി
ആഹ് ആ ഓർമ്മല്ല
ഉ ഓർമ്മ ഇണ്ടാവൂല ആറു മാസായെയ്
എത്തായി വരന്നൂലെ ഏഹ്
ഉം
എന്താ പെട്ടെന്ന് എന്തെയ്ന്നൂ
എന്താണ്ടായി പെട്ടന്ന്
പെട്ടെന്ന് വെച്ചാ പ്രായായ ആളായിരുന്നു പ്രായയ ആളായിരുന്നു പിന്നെ ഷുഗറും അങ്ങനത്തെല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു
ആഹ് ആഹ്
മരിച്ച പെട്ടെന്ന്ഒന്നും ഉണ്ടായിട്ടില്ല പെട്ടെന്ന് അങ്ങ് മരി ഇരന്ന ഇരിപ്പിൽ അങ്ങട്ട് വീണു പിന്നെ മിണ്ടീല
മിണ്ടീല അപ്പോ സൈലൻറ് ആക്കറ്റാക്ക് ഇണ്ടായോ
ഉം ന്നാ അതന്നെയിരിക്കും
എന്താ ചെയ്യാ
എണീറ്റ് പോയി വാഷ് വൈയ്സി പോയി വാ കെയ്കൊക്കെ വന്നതിന്റെ ശേഷം കട്ടിൽമങ്ങനെ ഇരുന്നായിരുന്നു സിറ്റ്ഔട്ട്ക്ക് പോവാൻ വേണ്ടി എണീക്കാൻ നിക്കെയിരുന്നു കട്ടിൽമെന്ന് അങ്ങനെ തന്നെ ബേക്ക്ക്ക് ക്കൺ മറിഞ്ഞ് വീണു അത്രേ ഇണ്ടായതൊള്ളൂ
ഉം
പിന്നെ ശ്വാസം മുട്ടൊക്കെ ഇണ്ടായിരുന്നു
ആഹ്
ന്നാലും ഇങ്ങനെ ഒരു സക്രാത്ത് കെടന്ന് മരിച്ചതല്ല പെട്ടെന്ന് അങ്ങോട്ട് മരിച്ചു
ലെ സുഖല്ലാതെ കെട്പ്പില ആയിറ്റില്ല ല്ലേ
ഉം
സുഖല്ലാതെ കെട്പ്പിലായിറ്റില്ല ല്ലേ
കെടപ്പില്ന്ന് ച്ചാല് കിടപ്പില്ലാന്നെള്ളൂ പക്ഷെ തീരെ വയ്യാത്തൊക്കെര അവസ്ഥ തന്നെയ്രുന്നു ആസാസമുട്ടും ആഹ് ചുമയൊക്കെ ആയിട്ട് പിന്നെ ഷുഗറൊക്കെ ആയി കാലൊക്കെ പഴുത്ത് കാലൊക്കെ വെരലൊക്കെ എടുത്ത് നാല് വെരൽ എടുത്തിരുന്നു. കല്ന്റെ അടിഭാഗൊക്കെ ചെത്തികളഞ്ഞ് തറ തൊടാൻ വയ അതെ അങ്ങനെക്കെ ഇല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നാലും കിടപ്പിലല്ലായിരുന്നു. ആഹ് വെറുതെ കേട ഇങ്ങനെ അടഞ് കിടക്കല്ലായിരുന്നു എണീറ്റ് സിടൗറ്റ് പോയിരിക്കും
മം.
അല്ല അങ്ങനെയൊക്കെ ആരുന്നു അങ്ങനെക്കങ്ങനെ പോയി ഒര്രണ്ട് വർഷം അങ്ങനെ കഴിച് കൂട്ടി
മം
വർഷത്തിനേഷം മരിപ്പ് പിന്നെ പെട്ടെന്നായിരുന്നു.
ഏഹ് അത് ശരി
അല്ലാഹ് ഇപ്പൊ പിന്നെ എല്ലാർക്കും പോണ്ടേ എങ്ങനെയൊക്കെ പോവണെന്ന് അറിയില്ലല്ലോ
ഒന്നല്ല.
എങ്ങനെ പോണ് എപ്പ പോണ് എവിടന്ന് പോണന്ന് ഒന്നും അറിയാൻ വയ്യ.
ഉം അല്ല പോണോട് നല്ലതാവട്ടെന്ന് അറിയ.
മം
നമ്മൾ പോയൊർക്ക് വേണ്ടി പടച്ചോനോട് പ്രത്യേകംദുവാ ചെയ്യ. അത്രന്നെ ഉള്ളൂ നമുക്ക്.
ഉംമം മം
പ്പോ നമ്മൾ എടുങ്ങെറായിരുന്നിട്ടും നോലോൽച്ട്ടും ഒരു യാതൊരു കാര്യവുംല്ല ഒർക്ക് പോണ്ട സമയത്ത് പോണ്ടെ.
ഉംമം
അതെന്നെ ഇന്നട്ട് എന്തൊക്കെയാണ് പാട് കുട്ടികൾക്കെ എവ്ടെ?
എങ്ങനെ?
കുട്ടികളൊക്കെ എവ്ടെ?
ഓലൊക്കെ ഉസ്കൂള് പൊയ്ക്കാണ്.
ആഹ് അത് സെരി എല്ലാരും എത്രലാ പഠിക്കണ്? എത്രല്ലാ പഠിക്കണന്ന്.
പിള് കു പിള്ളേര് എന്ന് പറഞ്ഞാല് ആ അങ്ങടെ സഹോദരന്റെ കുട്ടികളാണ്.
ആഹ്.
ഒല് ഒരാള് എ ഒരാള് പ്ലസ്വൺ പ്ലസ് ടു കഴിഞ്ഞു ഒരാൾ ഒമ്പതില്. ഒരാള് നാല്, ഒരാള് യു കെ ജി.
യു കെ ജി മം
പിന്നെ? ങ്ങളെ കുട്ടികളൊക്കെ?
എന്ത്‌ ചെയ്യലേ? ഇന്റെ രണ്ട് കുട്ടികളാണ് ഒരു കുട്ടി അഞ്ചാം ക്ലാസ്സിലാണ് സ്കൂളില്. പിന്നെ ചെറുത് ഇളയത്. അങ്ങനെ
ഉം
പിന്നെ എന്തൊക്കെ സുഖല്ലേ?
പിന്നെന്താ പിന്ന അങ്ങനെ പോണു മഴ പെയ്യന്നാ നിക്കാതെ അങ്ങനെ മഴ ഉണ്ടോ അവിടെ?
ആ വിടെതാ മഴ ഇങ്ങനെ പെയ്യണ് തിറുമ്പിയത് ഇതാ പുറത്ത്ങ്ങനെ കെടക്കണ് നന്ഞ്ഞ.
ഇവിടിം മഴ പെയ്തോണ്ടിരിക്കണ്.
തോരടാൻ സ്ഥലം മാണ്ടേ.
ആഹ് ആ തോരിടാൻ സ്ഥല്ല്ലാഅതന്നെ എല്ലടതുള്ള പ്രശ്നം.
ആഹ്.
ഞാൻ കൊറച് ആങ്കറടുത്തങ്ങട് തൂക്കിടും.
നനഞ്ഞതാ?
ആഹ് നന്ഞത്ച്ചാല് വാഷി മെഷീൻട്ട് ഒണക്കും.
ആഹ് വ്ടെ വാഷിംഗ് മെഷീനന്നുല്ല.
ക്കെലും അപ്പൊ പിന്നെ വള്ളം ഒല് ഒറ്റിച്ചാടൂലല്ലോ. അങ്ങനാട്ടും
ആഹ്
വെയിലന്നെ കിട്ടിണ്ല്ല ഇപ്പൊ കൊറച്ചിസായിട്ട് തീരെ വെയിലില്ല.
ഏഹ് വേയ്ലില്ലല്ലേ?
പിന്നെ വേറെന്താ?
പിന്നെന്ത് പിന്നെന്താ വർത്താനം സുഖല്ലേ?
ഏഹ്
സുഖല്ലേ ചോയ്ക്ക എന്താ വർത്താനം സുഖല്ലേന്ന് ചോദിക്ക. ക്കാ മീനെന്താന്ന് മീന എന്താ
ന്നൂല്ല ഏഹ്
പുറത്തൊന്നും പോക്കില്ലെ പ്പൊ ആ ഇങ്ങള്
ആഹ് ഇല്ലേയ് ഞാൻ പണിക്കൊന്നും പോണില്ല
ഏഹ് അപ്പൊ ഇങ്ങള് ഇങ്ങളെ പെരെലാ
ഞാൻ പിന്നെ വിളിക്കാഞ്ഞി ഏ ആഹ് വീട്ടിലാണ്
ആഹ് ന്നശരിട്ടാ
ആഹ്